ആകേക്കുന്നില്ലേ ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഓക്കേ എന്തൊക്കെയുണ്ട്കളെ ഒരുപാട് നാളായാ വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആഹ് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് ചായകൊടിയെല്ലാം നേരത്തെേ കഴിൻ്റെ ചായ കുടികഴിഞ്ശീല വുന്ന് ല ചാ ഇല്ല നമുക്ക്റിയാം ചായ അത്ര വലിയ നല്ലതല്ലന്ന് പക്ഷെ നമ്മള് ചെറുതിലെ ഇങ്ങെ ചീരിച്ച ആ നമ്മള് പറയില്ലേ ശീലിച്ച ആഹ് ശീലിച്ചതേ പാലിക്കോളൂ എന്ന് പറയില്ലേ അതുപോലെയാാണ് ശീല ആ തിങ്ങ്പോയത് കൊണ്ട് ബുദ്ധിമുട്ട് മാറ്റാൻ ആ അത് കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സാധാരണ അഞ്ച മണിക്ക് ചായ ഓടിക്കുന്ന ത്ത് മണിക്ക് ചായ കുടിക്കുന്നഞാൻ ആറുുമണിയെല്ല ആയിപ്പോയാലോ അല്ലെങ്കിൽ ഒരു ദിവ മ്മളടെ പെട്ട കുടിക്കാതിരുന്നട്ടുണ്ടെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ നമ്മള് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളാ തലവേദന എടുക ഇപ്പ നമുക്ക് ക്ഷീണമുള്ള ഒരു ഉന്മേഷിക്കിക്ക
അന്നേര ഒരുഇത് ഇണ്ടാവൂല
ആ രാവിലെ അതുപോലെ തന്നെ രാവിലെയും നമ്മള് രാവിലെ എണീഴ ണ്ടെങ്കിൽ ഒരു ചായ കൂടി ഒന്ന് തിന്നാ കിട്ടിയിട്ടില്ലൻ കുഴപ്പമില്ല ഒരു
ആ ചായ കുടിച്ചല്ലേ ലുംനമ്മുക്ക് എല്ലറ ഇടങ്ങ ണല്ലോ അത് ശീലായ കൊണ്ട് ആ
അപ്പൊ അന്നേം രംനമ്മള് ചായ കുടിച്ചില്ലേലും വീണ്ടുംനമ്മൾ ഉറ ച്ചരി പട്ട പോലെ തന്നെ ഉണ്ടാവും എത്ര കിടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടുംറ
ഏഹ് ഓർക്ക ജല്ലല്ല ആ അത് തെരഞ്ഞു കിട്ടൂലല്ലോ അത് കുടിച്ചാലൊരു ഷാറ്ണല്ലോ അസല് ആഹ അതായിരിക്കൂ ആഹ് അങ്ങനെ തോന്നല നമ്മക്കെ വന്ന കൊണ്ടായിരിക്കും
ആഹ് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം മുണ്ട് നമ്മൾ ആ ചായ കുടിച്ചൽ നമ്മള് ഒരു
ശ ഉള്ള ഒന്ന് ആ ഒക്കെ റെഡി ആവുന്നുുള്ളതാണ് നമ്മുക്ക് ആ
നമുക്ക് ആ ഉറക്കത്തിൽ നന്നാലേ നമ്മൾ ഉണർ ട്ടൂ എന്ന് നമ്മള് തന്നെ നമ്മള സമാധാനിപ്പിച്ചോണ്ടിരിക്ക ച കുടിക്കുന്ന അത് ഭയങ്കര ഒരു എന്താ പറ. യാലെ എരിയയിപ്പായിട്ടുണ്ട് എല്ലാരും പ രിാണ് അത് നമ്മൾങ്ങനെ ജീവിച്ചോണ്ട്
ആ നമ്മക്ക് ആ അതന്നെ ഓർക്കും അത്ന്നെ കൊടുത്ത് ശീല മള
ആ അതന്നെയാണ് അത് നമ്മുക്ക് ചിലപ്പോ ശീലയത് കൊണ്ട് നമുക്ക് നമ അറിയാം ഒരു ദുശീലന്ന്ണ്ട് നമ്മള് മാക്സിമം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ സാധിക്കും പക്ഷെ നമ്മെ വീട്ടിലുള്ള കുച്ചും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ നമ്മുടെ ഉമ്മയും ഉപ്പയും ഹസ്ബൻഡ അമ്മൊെ ആ അവരെല്ലാം ഭക്ഷ കാരണം എനിക്കിപ്പോഴും അമയില്ല അതർ ത
ആ അതന്നെ ഓക്കറി ശീലം ആ അത് കുടിച്ചാലൊന്നും ഇല്ലന്നുള്ളത് അതാണ്ണല്ലർും
ആ അതെ അത് കുടിച്ച കഴിഞ്ഞട്ടുണ്ടെങ്കിലും വല്യ ഓ പിന്നെ ഇതെല്ലാം കുടിച്ചിട്ട്
പണ്ടുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിനോന്നൊക്കെ ചോദ്യിയണല്ലോപ്പ വരി ത അന്നങ്ങക്ക് പ്രശല്ലേ അതാണ് ഇപ്പഴത്തെ കാലത്ത് അങ്ങനെല്ലാ ഓോ മനസിലാക്കിട്ടും കാര്യല്ല അവര് മനസിലാവില്ലല്ലോ അവർക്ക്ത് ഓരത് പോ ശീലായി പോയല്ലോ
ആഹ് ഇപ്പൊ നമ്മള അവസ്ഥ തന്നെ അങ്ങനെ ആവണല്ലോ ചായ ഭയങ്കര കിട്ടിട്ട
മാറ്റങ്ങന്നാ നമ്മുക്ക്ും വരുന്നില്ലല്ലേ ഉ അതുപോലെന്നെയാണ് ആന്തതുും ആഹ
അതുകൊണ്ട് കുട്ടികളെ നമ്മള് മാക്സിമം ശീലമാക്കണ്ട എന്ന് വിചാരി
കണ്ട ആ അതന്നെ
നമ്മൾ ഈ കുട്ടികൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് വിരല് തൊട്ടിട്ട് വാായിൽ വെച്ചുക കൊടുക്ക
ആഹ പിന്നെ ആ് പിറ്റ ആ ആ രുചി അറിഞ്ഞാ പിന്നെ
ആഹ ആ ആ രുചിയ അല്ല തോന്നുന്നു നിനക്ക് തോന്നുന്നു ആ ഒരു അതിറെ ആ ഒരു ഗുണമാന്ന് തോന്നുന്നു ഗുണവല്ല ഒരു ദോഷ അവശ്യം ഉണ്ടാവല്ലോ ആ ഒരു സംഭവം നമ്മളെ ആ നമ്മള് ബ്രെയിനിലേക്ക് പോ ചോർ അന്ന് ഉത്തേജിപ്പിക്കുന്ന ആ ഒരു സംഭവണ് ആ കുട്ടികളുടെ മനസ്സന്നടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ആ ചായ കാണുന്ന സമയത്ത് പിടിച്ച്ു വാങ്ങുന്നതും വാശി പിടിക്കുന്നതും പന്റെ മോന ഉണ്ടാവ കൊടുത്ത
ആ അത തന്നെ ഓർക്ക്ും അങ്ങനെ ശീലമായി ആ
ച്ചായ ഒരു ഒരു വയസ്സ് കഴിഞ്ഞുള്ളൂ ചെറിയ അത ചെറിയ കുട്ടികൾക്ക് പോലും അതെന്താന്ന് അറിയില്ല എന്താണെന്നറിയാത്ത പ്രായത്തില്ൽ പോലും ഇവർക്കത് കിട്ടിയിട്ടുില്ലെങ്കിൽ അതൊരു ലഹരിയായി മാറി
അ ആഹ് അതെ
ഇത്രയും നല്ല നമ്മളെ കാര്യം പറയേണ്ട ആവശ്യമല്ലോ
മ്മളന്നെ ആ ആ ഫുഡിന്റെ കൂടെ ഒക്കെ കുടിക്കൂ
അത് ഭയങ്കര ബുദ്ധിമുട്ടാ ശ നമു കിട്ടാതിരുന്നുണ്ടെങ്കിലിൽ നമുക്ക് ആ ഒരു പ്രശ്ന മനസ്സിലാവുള്ളുറ്റ നമുക്ക് പ്രശ്ന ഇല്ല പിന്നെ പാലിനെല്ലാം ഇപ്പൊ ഇണ്ടാ വേല നല്ല പൈസ കൂടയില്ലേ
ആഹ അതന്നെ ആഹ ആഹ പൈസ കൂടിക്കന്ന്
ആഹ അതന്നെയാണ് ഇത്ര ഇരുപത്തി ഇരുപത്തി എട്ട് രൂപാണ് ഉണ്ടായിരുന്നത് ഇപ്പ എനക്ക് തോന്നുന്നു മുപ്പത് രൂപ എങ്ങാണ്ടായി തോന്നല്ലേ
അങ്ങനെ എന്തോ ആ
ആഹ മുപ്പ മുപ്പതന്തോ ആയിട്ടുണ്ട് പാലിന്റെ പൈസ ആ വിലയും കൂടുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മള്
ല്ല നമ്മള് വാങ്ങും വല്ലും നോക്കുവല്ലേ നമ്മള് വാങ്ങല്ലോ ആവശ്യം
ആ അത് എക്സ്ട്രാ ഇന്ന് നമ്മള് വാങ്ങും. അല്ലെങ്കി ക പ ചായ പറ്റൂലക്ക് പാൽ ചായ തന്നെ വേണം പിന്നെ നമ്മ പാല് വ കൂടിയാലും ഇവിടെ പാൽ വാങ്ങ്ന്നെ കുടിക്കന്നെ അത് കിട്ട രാവിലെ ഒരു ചായ ഏ വൈകുന്നേരം ഒരു ചായ
ഏ ഞങ്ങള് പിന്നെ രാത്രിമ് ചെലപ്പോ ചോറിന്റെ കൂടൊക്കെ വേണ്ടി വന്ന ണ്ടെങ്കിലെ അതും കുടിയ്ക്കും ഓ അതെ അമ്മക്കൊരു ലഹരിയായ്റ്റ് അഥവാ മക്കക്കും അയ്ക്ന്ന്‌
പിന്നെ അവളെ വീട് മലപ്പുറായിരുന്നു അവളെ വീട്ടിൽ ഇതുപോലെയാ രാവിലെ എണിച്ച പാടെനെ ഒരു കട്ടൻ ചായ പിന്നെ നമ്മള്
ആ പത്തിരിന്റെ കൂടെ ആ ആ അതിന്റെ കൂടെ ഇണ്ടാവും പത്തിരിയൊക്കെ ചായ കുടിക്കുന്നെ അതിവിടേം
അവിടെ വൈകുന്നേരം ഒരു ചായ പിന്നെ ഒരു ഏഴ് മണി
ഹേ ഹേ വിടെണ്ട് ആ ശീലം ഉമ്മാക്ക്
ആ
അത് കുടിക്കാനും ഉമ്മക്കും അങ്ങനെ തന്നാണ് ഞാൻ അവിട്ന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പം പിന്നെ ആ ഒരു ശീലം അമ്മക്കും തൊടങ്ങി രാവിലെ ചായ പിന്നെ ആദ്യല്ലേനു ആദ്യ ഒരു ചായയല്ലേ
ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അനക്കാ ആ ചെറിയ ആ ഒരുല്ലെ ഞാനങ്ങ് ഉപേക്ഷിക്കും കാരണം, മറ്റുള്ളവർക്ക് വെച്ചുകൊടുത്ത് വെച്ചു കൊടുത്ത് നമ്മക്കത് മടുപ്പാ നമ്മളിപ്പ
ബുദ്ധിമുട്ടാ ആ ശരിയാണ്
ല്ല നമ്മള് തന്നെ വെച്ച സാധനങ്ങള് നമ്മ് മ്മള് തന്നെ മണത് മണത് നമക്ക് അതിനോടുള്ള ഒരു ആഗ്രഹം പോവും നമ്മള് ഈ ഫു ഭക്ഷണം പറഞ്ഞാ പിന്നെ ആഗ്രഹം ആണല്ലോ. ആ ആഗ്രഹങ്ങ പിന്നെ എന്നു വെച്ചാ നമുക്ക് കുടിക്കാനും തിന്നാനും കയിയില്ല. ഭർത്താവ് വിട്ട് സമയത്ത് ചായ കുടി വളരെ കൊറവാ. കാരണം മറ്റുള്ളവരിക്ക് മറ്റേ കലത്തില് വെയ്ക്കും. കല അത്ര ആ പണികാരെടയ്ക്കു എടയ്ക്ക് വരും. വന്നും പോയിക്കൊണ്ടിരിക്കുന്നിടത്തു കലത്തിൽ വെച്ച് വെയ്ക്കും. അവിടെ ചായ
ആ അതിങ്ങനെ ആ തോനെ ഉണ്ടാക്കി വെയ്ക്കും. അപ്പൊ
എന്തോ?
ആ ല്ലേ. കൊറേ ഒണ്ടാക്കി വെക്കുവല്ലേ പണ്ടൊള്ള ആൾക്കാർക്കുള്ളതാണല്ലോ ഉണ്ടാക്കി വെയ്ക്കൽ കൊറേ
യ്ക്കൂല്ല. അപ്പൊ വീണ്ടും വീണ്ടും നമ്മള് ഉണ്ടാക്കേണ്ടി വരും. അത് മാത്രല്ല കുറച്ചു ടേസ്റ്റുള്ള ചായ ആണെങ്കിൽ കൊറച്ച് രുചിയും അത് കൊറച്ച് കട്ടിയിൽ പാലല്ലാ ഒഴിച്ചിട്ടാണെ ഓക്കേ. ആ, ഇത് കൊറേ ആൾക്കാര് ആ സമയത് കട്ടിയും കൊറയും. അപ്പൊ നമ്മുക്കൊരു ഒരുപാട് കട്ടിയല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും കൊറച്ച് ഒരു കൊറച്ചൊരു തിക്നെസ്സ് വേണ്ടേ ആ പാലിന്? അപ്പൊ ആ ഒരു കട്ടി ഇല്ലാന്നുണ്ടെങ്കി നമ്മ കുടിയ്ക്കാൻ വേണ്ടി തോന്നും.. നമ്മ അത് ചെയ്യു മറ്റുള്ളവർക്ക് അത് നമ്മള് കൈ കൊണ്ട് കുടിക്കുന്ന സമയത്ത് ചായ ഒറ്റ പ്രാവശ്യല്ലേ ഇടയ്ക്കല്ലേ കുടിക്കുന്നുള്ളൂ. വന്നും പോയി ഇരിയ്ക്കുന്ന-
പോകാണെ നമ്മളങ്ങനെ ചെയ്യുള്ളൂ.
ആ അതന്നെയാ. ഈ ചായ വെച്ച് വെച്ചിട്ട് നമ്മളേ, ജീവിതത്തിന്റെ പാതി തീരും. ഭർത്, ഭർത്താവിന്റെ വീട്ടില് പോയിട്ടുണ്ടെങ്കില്, കാരണം ഭർത്താവിന്റെ ആ ഭർത്താ
പിന്നെ വീട്ടിൽ തന്നേ. ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാ പിന്നെ പറയിയേം വേണ്ടീല
ആ അതന്നെയാ. അത് ഭർത്താവിന്റെ വീട്ടിലാവുമ്പോ നമുക്ക് പിന്നെ ഒന്നും പറയാനും ചെയ്യാനും പറ്റ് ല്ലോ. ആൾക്കാര് വരുന്നൂ, പോകുന്നൂ
ഓന്ന അതന്നെ ഏ വെച്ചുണ്ടാക്കുന്നു കൊടുക്കുന്നു തന്നെ അവരിതായി ആഹ
ആ ഇത് നമുക്കൊന്നും ചെയ്യാനും പറ്റു ല്ല നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല ചെയ്യാനും പറ്റൂല ഉള്ള അവസ്ഥയാാണ്
എന്തായാലും അത് കൊടുത്ത ആക്കല്ലോ നമ്മള്
ായ വെച്ച് വെച്ച് കൊടുത്ത് വച്ചുക കൊടുത്തിട്ട്ന്നെ നമ്മുടെ ജീവിത ന്റെ പതിയുമ്പോ അ ചായ കാണ കാരണം അത്രയും ചായ വേണ്ട ആൾക്കാാര് വരുന്നത് വീട്ടിലുള്ളവര് ടിയമാര് അവസായം ആഹ്
കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്ന ആകല്ല ജീവിത
ആഹ അതെ അതെ അതെ കൊടുത്തിട്ടില്ലെങ്കിൽ അതും പ്രശ്നവല്ലോ നമ്മുക്ക് ചിലപ്പോ ഇ്രാന് കാരണം നമ്മൾ കുട്ടികളുടെ കാര്യം അത് ഇത് നോക്കുന്നതിനി ഇടക്കായിരിക്കും ഇവടെ
മര വകയാന്ന് പറിയുമ്പോ ഇതാട്ടോ നമ്മക്ക ഇതാണല്ലോ
ആഹ അതന്നെയാണ് അപ്പൊ നമ്മൾ ഇവരെ കാര്യം നോക്കണം ചായ വെച്ച കൊടുക്കണം ചായ
അതന്നെ
ഫഹാല ക്ക് ഭയങ്കര നിർബന്ധ ഉണ്ടായിരുന്നു എന്റെ വർത്താവിന്റെ ഇവരെ ഉപ്പയുണ്ടല്ലോ ആ അങ്ങനെ ഒരാളാവുന്നേ അതായത് കറക്റ്റ് ചൂട് തന്നെ വേണം ചൂട് കൂടിയാലും പ്രശ്നമാണ് ചൂട് കുറഞ്ഞാലും പ്രശ്നമാണ് നമ്മൾ ഒരു ചായ വെ അടുത്തായിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയും ചൂട് കൂടുതല അതിന്റെ വീടിന് കുറച്ച് കുറച്ചുകൊണ്ടരു മൂ പറയയാെങ്കിൽ ചൂട് കുറവാം വീണ്ടും നമ്മള ആ കറക്റ്റ് ചൂടില് കൊ കൊടുത്തതിട്ടുണ്ടെങ്കിൽ കുടിക്കും അല്ലെങ്കിൽ നമ്മൾ മൂന്നാല് പ്രാവശ ആ
ണ്ടല്ലോ കൊറച്ച് കുറഞ്ഞാലും എടെുണ്ട് ഉമ്മക്കെ അങ്ങനെുണ്ട് നല്ല ചൂട നല്ല മധുരവും വേണംോ എത്ര മധുരം ഇട്ടാലും അറി ഇല്ല മധുരം കുറവാണ് മധുരം അ കുറവാണ്െന്നറിയ
ഇത് മധുരം കൂടി ഇത് മധുരം കുറ അങ്ങ ഇതി കടുപ്പൂല്ല കടുപ്പം കൂടിൂടി മ നമ്മൾ ഇതിന്റെ
ഞാൻ എത്ര മതിലര ഇട്ടാലും ചയല ഇട്ടാലും ഇല്ലാന്ന് പറയാെ ഞാൻ പറയും ഇട്ടക്കുന്നു ഇണ്ട്ന്ന് ഞങ്ങ അങ്ങനെ ശീലായി വന്നെ ഇവിടെ എത്തി മാറ്റം വന്ന ഇങ്ങൊണ്ട്
ആഹ നമ്മ ഈ ഒറ്റ ചായ ഇട്ട് കൊടുത്തങ്ക ആ ചായന്റെ പിന്നാലല്ല നമ്മൾ നാല് നാലഞ്ച് പ്രാവശ്യം കറന്നേണ്ടി വരും മധുരവില്ല കിട്ടി ആന്ന് ചൂട് കൂടുതലന്ന് ആ അതിന്റെന്ന് പിന്നാലെ നമ്മള്
ആഹ നഞമ്മളിങ്ങനെ പോയോണ്ട് നിക്കേണ്ടി വരുല്ലോ
ആഹ അതന്നെയാണ് പ്രശ്നം വരുന്നത് പി പിന്നെ പിന്നെ വിട്ട്ൊടുക്കാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ പോടിയ
ഇോന്നന്ന് അന്നേം ആണല്ലോ നമ്മൾ ചിന്തിക്ക ആ ആ് എന്ന എനിക്ക ഒരു കോള് വരുന്നുണ്ട്
ആഹ ശരി ഓ